ഹലോ ആ ആ കേക്കാ
ആ ഇവടെ കോളൊക്കെ കട്ടായി പോയി റെയ്ഞ്ച് പോന്നായാന്ന് തോന്ന്ന്നു
അതെയോ? ഏഹ്
ആഹ നേര്ത്തൊന്നും കേക്കാം പറ്റേലേന്നു എന്നാ വിശേഷം?
എന്താവർത്ത നല്ല ചൂടാണല്ലോ ഇവടെ നല്ല ചൂടാ
ഓഹ് നല്ല ചൂട് ഇത്രേനേരം വെയിലായിരുന്നേ ടാ ഇവടെപ്പൊരു മൂടി വരുന്നുണ്ട് മഴ പെയ്യോന്നറിയത്തില്ല ഇന്നിവിടെ മഴ പെയ്തില്ല
ഏഹ് ഇവടെപ്പം ഇപ്പ കൊർച്ചായി മഴ പെയ്ത്ട്ട് ഇല്ല്യ ഇവിടെപ്പം ഒരാഴ്ച ന്റെട്ത്തായി ഒരു ഈ ആഴ്ചേലൊരു ദിവസറ്റെ രാത്രിയെറ്റെ പെയ്തിട്ടൊള്ളൂ എല്ലാതെ മഴവെടെ
ആഹ് നിങ്ങ ആ അവടെ മഴ പെയ്തില്ലേ ഞങ്ങക്കിന്ന് മാത്രേയില്ല്യാത്തൊള്ളൂ ഇന്നലെയക്കെ നല്ല മഴയായിരുന്നു
അതെയോ? ആഹ്
ആഹ് ഇന്ന് മാത്രേയില്ലാത്തൊള്ളു ഇന്ന് പെയ്തിട്ടില്ല ഇന്ന് ആഹോണ്ട് നല്ല ചൂടുണ്ട് ആഹ നല്ല ചൂടാ പഴയ വേനല് പോലെന്നെ
അതെ ഉം
ഇങ്ങനെ മൂടി വരുന്നുണ്ട് പെയ്യോ ഇല്ലയോന്നറിയിത്തില്ല ചെറിയൊരു കാറ്റൊക്കെ വരുന്നുണ്ട്
എന്തൊക്കെ റിസൽറ്റൊക്കെ ഇപ്പ എസൽസി റിസൽട്ട് പ്ല സ് ടു റിസൽറ്റൊക്കെ വന്നല്ലോ
ആ പ്ല സ് ടു റിസൽട്ട് ഇന്ന് ആയിരുന്നല്ലോ?
അതെ ആഹ് ഇല്ല്യ ല്ല്യ ഇല്ല്യ ഇപ്രൊ എസ് എൽ സിക്ക് ഇത് കൊറവാണല്ലോ റിസൾട്ട് കൊറവാണല്ലോ? ഏ പ്ലസ് കൊറവാ പക്ഷെ പ്ലസ്ടു അതെയോ? പ്ലസ്ടൂന് അതേമാതിരി നല്ല റിസൽട്ട്ണ്ട്. നല്ല കൊറേ ഫുള്ള് എ പ്ലസ്ണ്ട് ആഹ് ആഹ് ശൊ ത്തിരി തോന ആൾക്കുണ്ട് നമ്മളെ സ്കൂളിലൊക്കെ ചരിത്ര വിജയം നേടിയിണ് ഇവിടുത്തെ സ്
അതെയല്ലേ ആ ഇ പ്രാവശ്യ എസ് എൽ സി ഭയങ്കരം പാടുമായിരുന്നു.
അതെ എസൽസിന്പ്പയിന് സിലബസ് മാറിയിട്ടേ കു ട്ടികൾക്ക് തന്നെ അത് ഇങ്ങട്ട് കാച്ചെയാൻ അത് അത്യാവശ്യം ഒരു പിടിക്ക നല്ലൊരുശ് നല്ല മണ്ട ഉള്ള ഒല്ക്കെ ഇപ്രാവശ്യം ഫുൾ എ പ്ലസ് കിട്ടിട്ടുള്ളു.
ആഹ് അതെ അതെ അത്രേ ഇതുള്ളവർക്ക് എന്റെ അവനിക്ക് അഞ്ചേ എപ്ലസ്സേ ഉള്ളു.
ആഹ് നല്ലോം പഠി
ശതമാനം തൊണ്ണൂറ്റിയൊന്ന് ശതമാനം മാർക്കുണ്ട് പക്ഷെ നല്ല ഫുള്ള് എപ്ലസ് ഒക്കെ പ്രതീക്ഷിച്ചത.
ആഹ് അതെ അങ്ങനെ ആഹ് ആഹ് കിട്ട് കിട്ടിയ എല്ലാർക്കും അതേമാതിരി തന്നെ ഫു
ആഹ് കഴിഞ്ഞ വർ ഷൊക്കെ എന്ത് എ പ്ലസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷൊക്കെ.
അതെ ഉം കെ നമ്മളെവിടെ സ്കൂളിലൊക്കെ ഫുൾ എൺപത് ശതമെ. എൺപത് തൊണ്ണൂറ് ഒക്കെ ഫുൾ എ പ്ലസ് ഉള്ളത് എത്രേ പതിനെട്ട് ഫുൾ എ പ്ലസ്റ്റ് കിട്ടിട്ടുള്ളു ഇപ്രാവശ്യം. ആഹ് പ്ലസ് ടുന് നല്ലോ ഉണ്ട് ട്ടോ നൂ നൂറ്റി ചരി ഇത്ര വിജയം നൂറ്റിയെട്ട് ഫുള്ള് എ പ്ലസ് ഉണ്ട് പ്ലസ്ടുന്.
ആഹ് അതെല്ലെ?
ആഹാ നല്ലേ നല്ലെത്ണ്ട് പ്ലസ് ടു ന് എ സ് എൽ സി മക്കളി ഇങ്ങനെ
ഉം എസ് എൽ സി മക്കളെ പറഞ്ഞിട്ട് കാര്യവില്ല അത്രയും സിലബസ്സ് മാറി കൊസ് സ്റ്റ്യൻ പേപ്പറൊക്കെ വേറെ രീതിയിലായിരുന്നു വന്നത്. അതുകൊണ്ടാ പിള്ളേർക്കൊക്കെ ഭയങ്കരം ഒത്തിരി തോറ്റ പിള്ളേരൊക്കെ ഉണ്ട്.
ആഹ് ഓതൊത്തി ഒ നമ്മളെ സ്കൂളിൽ എത്ര കുട്ടികൾ തോറ്റണ് ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യൊക്കെ നൂറ് ശതമാനം വി ജയേനി.
ആഹ് ഇപ്രാവശ്യ ഇവരുടെ ഇവിടെ അതുപോലെ തന്നെ നൂറ് ശതമാനം വിജയം ഉണ്ടായിരുന്നുപ്പ ണ്ടങ്ങാണ്ടേള്ള്
ആഹ് അതെ ഉം നല്ല തോൽവിയുണ്ട് കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടാണല്ലോ സിലബസ് ഇത് നമ്മള് ഈ പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന രീതിയിലുള്ള ഇതാണല്ലോ ഇപ്പൊ എസ് എൽ സി പഠിച്ച്.
ആഹ് അതെ അതെ അതെ പ്ലസ് ടു ആ പ്ലസ്ടൂവിലെ പോലെ തന്നെ ഫിസിക്സ് ഒക്കെ അതുപോലെ തന്നെ.
പോലാണല്ലോ അപ്പൊ ഈ മക്കൾക്ക് അങ്ങനെ പെട്ടെന്ന് ഇതുവരേ വന്നാണ്ട് പിന്നെ ലാസ്റ്റ് ഇട്ടാണ്ട് ഇങ്ങനെ ഒരു ഇത് ഓരോരു ഭാഗ്യം പോലെക്കും.
ആഹ് അതെ ഞന് ഞാൻ പറയാ എനിക്കൊക്കെ ഫുള് എ പ്ലസ്.
ആഹ് പക്ഷെ ഈ കിട്ടിയ എ പ്ലസിന് വാല്യൂ ഉണ്ടാവാ മതിയാവു ട്ടോ.
ആഹ് അതെ അതെ അതെ-
ആഹ് അതുണ്ടാവും മതിയാവും കാരണം കഴിഞ്ഞ പ്രാവശ്യത്തേ ആ ആദ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ഒന്നും ആവൂല്ല ഫുള്ള് എപ്ലസാർക്കെന്നെ. സീറ്റ് കിട്ടിട്ടില്ലെയിനി.
ആഹ് അതെ അതെ അതെ.
ആഹ്
ഈ പ്രാവശ്യാതൊണ്ട് കിട്ടു വായിരിക്കും ഇവനിക്ക് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം മാർക്കൊണ്ട്.
ആഹ് ആഹ് ആ ശരി.
ട്ടിയാ മതിയാരിന്നു. എവിടെയങ്കിലും നല്ല കഷ്ടപ്പെട്ട് പഠിച്ചത് ഒ നല്ല കഷ്ടപ്പെട്ട് ഉറ ക്കൊഴിഞ്ഞു പഠിച്ചിട്ടുവാ
ആഹ് ആഹ് ഒരു വിഷമാണ്ല്ലേ മ്മക്ക്
ആഹ് വെഷമവ ആ ഫുള്ള് എ പ്ലസ് ഒക്കെ ഒത്തിരി പ്രതീക്ഷിച്ചേ പ്ലസില് ഒരു ഏഴെണ്ണോ പട്ടേണ്ണോ ക്കെ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ റീവാലുവേഷന് കൊടുത്താലും പിന്നെ അതിന് ഒക്കെ നമ്മള് പൊറകെ നടക്കണം പൈസ അടയ്ക്കണം പിന്നെ കിട്ടിയത് കൊണ്ട് തൃ പ്ത്തിപ്പെടുക അത്ര ഒള്ള് അത്ര ഒള്ള് ആയിരിക്കും വിധിച്ചിട്ട് ഒള്ളൂ കഷ്ടപ്പെട്ടല്ലോ എന്തായാലും സാരവില്ല ഇവറടെ സ്കൂളിൽ ഒരാൾക്കേ എ പ്ലസ് ഒള്ളൂ ഫുള്ള് എ പ്ലസ്
തന്നെ ഏഹ്
ആഹ് ഒരു ഒര് ചെറക്കനേ ഒള്ളൂ അത് ടീച്ചറിന്റെ മോനോ അവറടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ടിച്ചറിന്റെ മോന്
ആഹ് ആഹ് അതെ എത്ര അങ്ങനെ ഒരു ഫ് എ പ്ലസ് കിട്ടാതെ ഒരു സ അം അത്രക്കും ബുദ്ധി ആയിട്ടുള്ള ഈ മക്കളെ സമ്മക്കണല്ലേ പവാണ് ഉം അങ്ങനെയും പഠിച്ച്
ആഹ് ആഹ് തോറ്റ പിള്ളറടെ അവസ്ഥ എന്തായിരിക്കും
അതെ ഉം ഓ വാ വോ അവരന്നെ എത്രയ കഷ്ടപ്പെട്ട് ഉണ്ടാവും അങ്ങോട്ട്
ആഹ് അതെ നമ്മക്ക് ഇക്കെ പണ്ടത്തെ രീതിലാ ഇപ്പം വന്നിരിക്കുന്നെ ഈ പ്രാവശ്യം ഇത്രയും നാള്‌ എല്ലാരം ചുമ്മാ ജയി ച്ചൂ വിട്വാര്ന്ന് എല്ലാർക്കും ചുമ്മാ എ പ്ലസും കൊടുക്കും പഠിച്ചാലും പഠിച്ചില്ലേലും നല്ല മാർക്കും
അത് പെട്ടെന്നേല് വെലങ്ങന ഒരു സിലബസ് മാറി മക്കൾക്ക്
ഞാൻ പറയുവാ നമ്മടെ ഒക്കെ പിള്ളേര് വന്നപ്പോ എന്റെ ഒക്കെ കൊച്ചു വന്നപ്പോ ഇങ്ങനെയും ആയിപ്പോയി സാരമില്ല അവൻ പറയുന്നത് ഏ പ്ലസിലൊന്നും കാര്യവില്ല
അതന്നെ ഇനി ഇവിടന്ന് അങ്ങോട്ട് മക്കള് നന്നായി നല്ല രീതിയില്
അത അതെ അതെ അതെ അങ്ങനെ ആയാ മതി
ഏആവൂ അത് പറയും എന്റെ വെല്യ മോള് ഒക്കെ വെുതാണ് എസ് എൽ സി ഒക്കെ ഫുള്ള് എ പ്ലസ് വെറുതാണ് പ്ലസ്ടുലെ മാർക്കാണ് എല്ലോടത്തും തു മുൻപ് ആഹ് ഉം ഉം ഉം പഠനത്തിന്
ആഹ് അതെ അതെ പ്ലസ്ടുവില് ഇപ്പ ഒതിരി പെർക്ക് ഫുള്ള് എ പ്ലസെ കാണുന്നെ ഒള്ളൂ എന്തോരം പിള്ളേര് തോറ്റ പിള്ളേര് ആരും തന്നെ കേൾക്കുന്നില്ല എല്ലാർക്കും തന്നെ നല്ല മാർക്കാന്ന് തോന്നുന്നു
ഉം
ഉം പണി ഇല്ലാം കഴിഞ്ഞ ചോറക്ക വെന്താ
ഇല്ല്യ ഒന്നും സമയയില്ല
ആഹ് ആഹ് ആഹ്
ആഹ്
പിന്നെ പെരുന്നാള് ഒക്കെ എവിടം വരെ ആയി
ഡ്രസ്സൊക്കെ എടുത്ത പരുന്ന അതൊക്കെ അഹ് ഇങ്ങനെ വലിയ പെരുന്നാൾക്ക് ചെറുങ്ങനെ ചെറിയ രീതിയിലാ
ആഹ് ഇത് വാ അവിടെ തന്നെ വെല്ല്യ പെരുന്നാൾ വീട്ടിൽ ഇടില്ല വീട്ടിലെങ്ങാനും ഇടാനെ താട്ത്ത അത്ര ഒള്ളേ ഇല്ലേ ഇല്ല അത്രള്ളൂ മറ്റേ പെരുന്നാൾ എങ്ങനെ ആണെങ്കിലും എടുക്കും ഓടിപ്പെടച്ച് ആണെങ്കിലും തലേന്ന് ആണെങ്കിലും എടുക്കും പോയി ഇപ്പ ഇതുവരെ എടുത്തിട്ടില്ല അപ്പം ഒരാൾക്ക് എങ്കിലും എടുത്ത് വീട്ടിടാനായലുവേ
ആഹ് ആഹ് പിന്നെ സ്കൂൾ സാധനങ്ങള് ഒക്കെ എടുത്തോ
ഒന്നും എടുത്തിട്ടില്ല എല്ലാം ഇനി മേ തുടങ്ങാൻ കിടക്കുന്നേ ഒള്ളൂ
ആഹ്
അഹ് എനിക്ക് നല്ലൊരു തൊകേ നല്ല ചെലവുവാ
ആഹ് ആഹ്
ഓം സാധന പുസ്തകം എല്ലാം ബുക്ക് ബാഗ് വരെ മേടിക്കണ ഇപ്രാവശ്യം എല്ലാം ഒന്നേന്ന് തൊടങ്ങണം ആതാ പാട്
ഹലോ
ഏഹ്
അല്ല നല്ല ചെലവാണ് അറിയ ഇപ്പത്തെ സാധനത്തിന്റെ വെലയും ഓരോ സാധനത്തിന് നല്ല ഡബിള് വെലയാണല്ലോ ഉം ആഹ്
വല്ല ഗവമെന്റ് സ്കൂളില വച്ചെങ്കിൽ പുസ്തകങ്ങള ഫീ ആയിട്ട്രിക്കയാണ് ഇവർക്കൊക്കെ ഫീസും കൊടുത്താ പഠിപ്പിക്കുന്നു
അതെ മ്മ നമ്മക്കൊക്കെ പി-
ടെ മാസം ആ ഇത് മാസം- വണ്ടിക്കൂലി ഇവിടെ നടുത്ത സ്കൂള- എന്നാലും എഴുന്നൂറ് രൂപ മാസം- പിന്നെ സ്കൂളിൽ ഫീ ആരുന്നൂർ, ആയിരത്തി മുന്നൂറ് രൂപച്ചുഡെയിലി, മാസം കൊടുക്കണം. മദ്രസയിലും, അതുപോലെ തന്നെ മൂന്ന് മാസം കൂടുമ്പോ ആയിരത്തിരുന്നൂറ് രൂപ.
ഉം ഉം ഉം ഉം...
നല്ല തുകയാ.
അതെ ഉഉം നല്ല ചെിലവ് തന്നാണ്, മക്കള ഇപ്പോ എല്ലാ സാധനത്തിനും, എല്ലാത്തിനും. എന്താ വില നല്ല വിലല്ലേ.
പിള്ളേര് വല്ലേ, പിള്ളേർക്ക് പിള്ളേര്- പറയുന്നതുപോലെ ബാഗ് വേണം. അവര് പറയുന്നത് നമ്മള് കേട്ടോണം.
അതെ.
അങ്ങനെ ഇപ്പോഴത്തെ കാലം. അവര് പറയുന്ന ബാഗ് അവര്- പറയുന്ന ബോക്സ് എല്ലാം നമ്മള്,
അവർക്ക് ഓരോരു എല്ലാ എല്ലാത്തിനും ഒരു ട്രെൻഡിനനുസരിച്ചാണല്ലോ? അപ്പോ എല്ലാ സാധനം.
ഏറ്റവും പാട് ഉം കൊണ്ടുവന്ന്- കുടിക്കാൻ കൊണ്ട വന്ന് കുട്ടി വരെ മോഡലാ.
അതിപ്പോ ഇപ്പ അങ്ങനത്തൽ കുടിക്കൂല.
ആഹ ഇല്ല, ഇല്ല അതാ പറഞ്ഞിട്ട് കാര്യ ഇില്ല.
അതിന് നമ്മള് നിന്ന് കൊടുക്കും- വേണം, അതിലൊന്ന് ഒടക്കി കഴിഞ്ഞാ കഴിഞ്ഞു. ഉം..
ആ് നമ്മുടെ അടുത്ത് പൈസ- ഉണ്ടോ ഇല്ലോന്നും അവര്- ഓർക്കുന്നില്ലല്ലോ അവർക്ക്- ക്ക് സാധനം കിട്ടണം അത്രേ ഉള്ളൂ. ഉ അതുവല്ല ഇപ്പ ഒത്തിരി ബുക്കും, പുസ്തക ഒക്കെയാണ് ഈ, നാലാംക്ലാസിലും, മൂന്നാം ക്ലാസില്. എന്തോരം നോട്ട്ബുക്ക് എറത നാലി- നോട്ട്ബുക്കന് എഴുതി വിട്ടിരിക്കുന്ന- ടീച്ചർമാര് ഒരു പത്തു പതിനഞ്ച് നോട്ട്ബുക്ക്. മേടിക്കാൻ എഴുതി വിട്ടിരിക്കുവ, ഇപ്രാവശ്യം ഇവർക്ക്- സ്കൂൾ യൂണിഫോം മാറ്റം എല്ലാം കൊണ്ടും നല്ലതാണ്.
ആഹ ആഹാ.
യൂണിഫോം മാറി ബുക്ക്.
അത് അവ ഒരു, പ്രൈവറ്റിലാവകുമ്പോ പിന്നെ, പോല പറയണത് അങ്ങോട്ട് ചെയ്യണം.
ആഹ പ്രൈവറ്റില ആവുമ്പോ ഇങ്ങനെ പാടാ. ആ അതാണെ അവര് പി. സി- ചോദിച്ചോ കൊണ്ടേയിരിക്കും, ആഹാ ഗവൺമെന്റ നക്കെ ഭാഗം. പുസ്തമൊക്കെ ചെയ്യാൻ തോന്നുന്നുല്ലേ.
ആ അതെ ബുക്കൊക്കെ ഫ്രീ ആണ്, പിന്നെ നോട്ട് ബുക്ക് ആയാലും അത്ര കൂടുതലൊന്നുല്ല. ആവശ്യത്തിനുള്ള ബുക്കേ ഉള്ളൂ.
ആഹാ അതെയല്ലേ, ഗവൺമെന്റല്ലേ ഇവർക്ക് ചുമ- അരോട് ബുക്ക്, എന്തോരം ബുക്കാറിയാവോ. നോട്ട് എഴുതിക്കണ്ട് പതിനഞ്ച് ബുക്കങ്ങാണ്ടോ.
ആഹ, ആഹ. ആഹ, ആഹ അതന്നെ ബുക്ക് നമ്മള്, ഒരു ബുക്ക് പറഞ്ഞിട്ട് കാര്യല്ല, ഇപ്പോ ഒരു ബുക്ക് കിട്ടണെങ്കില് ഓല, ഓല്. വിചാരിക്കുന്ന നോട്ട് കിട്ടണമെങ്കിൽ അൻപതിൻ്റെ അടുത്തണ്.
ആഹാ അതെ, അതെ, അതെ, ബുക്കിനൊക്കെ വിലയായിപ്പോ.
ആഹ് നമ്മളെ സാധാ പോലത്തെ, നോട്ടൊന്നും പോലക്ക് പറ്റൂലല്ലോ.
പറ്റെല.
ഉം.
ഇപ്പോ വലിയ കട്ടയുള്ള ബുക്ക് എല്ലാം വേണല്ലോ?
ആഹാ അതിനൊക്കെ ഒരു പേരും കണും, ഇതും ഒക്കെ ഉണ്ട്. അതുപോലെ പേനയാലും പേ- ഒക്കെ ഓലെന്താ വിചാരിക്കണ ആ ലെവല് ഉം അതെ ഉം അതരുരു.
ഉള്ളൂ.
ഉം അതെ കഴിഞ്ഞു, പെട്ടെന്നല്ലേ രണ്ടു മാസം പോയ വൈ കണ്ടില്ല.
അതെ രണ്ടു മാസം പിള്ളേർക്കും വീട്ടിലും ഇരിക്കല്ല മക്കളൊക്കെ ഇറിങ്ങി കളിക്കും. ക്ക്യൻ പോക്കും എന്നും വീട്ടിൽ ഇരിക്കത്തേ ഇല്ല. രാവിലെ ഇറങ്ങി ഏതെങ്കിലും നേരം വന്ന് കേയറും.
ആഹ് ആഹ്. അതുകൊണ്ട് ഫോൺ ഫോണന്ന് കഴിച്ചില്ലായികി ട്ടില്ലോ അല്ലാ ഫോണ്കളിന്ന് കയ്
ഫോൺ വീട്ടിൽ വന്നാ, വന്ന് ഇവിടെ എങ്ങാനും വന്ന, അപ്രാതീക്ഷിതായിട്ട് വന്നാ അന്നേരം ഫോണ്. ഇല്ലെങ്കി ഇറങ്ങിപ്പോ ഫോൺ കൊടുത്തില്ലേ ഇറങ്ങിപ്പോവും
ഉും ഉും
തന്ന അവസ്ഥ ഇപതെ ഫോൺ ചോയിച്ചോണ്ടിരിക്കുവോ. ഇടം ശെരിയലാന്ന് പറഞ്ഞൊണ്ടിരിക്കുവായിരുന്നു. ഫോൺ മതിയല്ലോ പിന്നെ ഓർക്കും ഫോണിൽ കളിപ്പിക്കുന്നേലും ബേദം ഇറങ്ങിപ്പോകുന്ന തന്നെയാന്ന് ഓർത്ത്.
അവർക്ക് വെയ് വെയിലും ഇല്ല പൊരി വെയിലത്താണല്ലോ ഈ മക്കള് കളി ക്ണ്ത്. എന്താ വെലിന്റെരു നമുക്കൊന്നും മു